ടോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം പറഞ്ഞോളൂ
ആഹ് രാവിലെ ചായ കുടി എല്ലാം കഴിഞ്ഞ
ചായകുടിയൊക്കേ കഴിഞ്ഞു ഞാന് വീട്ടിലല്ല പുറത്താ ള്ളത് ഞാന് ത്താന്റെ ജ്യേഷ്ഠത്തിന്റെ വീട്ടില
ആഹ് അവിടെ പോയ അല്ലെ ആ അടുത്തന്നെണോ
അടുത്തല്ല കൊറച്ച് ദൂരാണ് ബസ്സിന് പോരണം
ആണാ അപ്പൊ ഒറ്റക്കോള്ളൊ അല്ലെങ്കില് ഫാമിലി ആയിട്ട
അങ്ങനെ ജ്യേഷ്ഠത്തിന്റെ മോളേ മുട്ടായി കൊടുക്കലന്ന് കല്യാണോ ശരിയായിട്ടുണ്ട് ഉ അപ്പൊ അതിന്റെ ഒരു പരിപാടില്ല ഉ ഉച്ചക്കാണ് പരിപാടി കല്യാണം ഒറ ദിവസം ദിവസം കണ്ടിട്ടില്ല ഒരാറു മാസൊക്കെ കഴിഞ്ഞിട്ടാവും
ആ ടൈപ്പ് ആ ആ ആ
ചെക്കൻ ഗൾഫിലാാണ് ഉള്ളത്
ആഹ ഗൾഫിലാണ് അപ്പൊ ഒരു ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയല്ലേ
ഒറപ്പിച്ച് വെക്കാ വേണ്ടീട്ട് ഉം തീരുമാനിക്കാൻ വേണ്ടീട്ട് ഒര് പരിവാടി വെച്ചിട്ടുണ്ട് ഉം അത്യാവശ്യം വല്യ മോശല്ലാത്തരു പരിവാടി ഇന്നലെ പോന്നിട്ടുണ്ട്
ഇന്നലെ പോന്നു എല്ലാരും കൂടി ആഹ് ആഹ് പോന്നു ആഹ്
അപ്പൊന്നാ രസല്ലേ എല്ലാരൂടീം കൂടുമ്പൊ ഇഞ്ഞിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ ഞായറാഴ്ച ആയോണ്ട് ഒഴിവാണല്ലോ മക്കൾക്കൊക്കെ ആഹ അപ്പൊങ്ങ ആഹ ഏഹ് ആഹ് താത്തട മോളത്
ആണോ ആഹ് ആഹ്
അപ്പ അമ്മളൊക്കല്ലേ കൂടാന് ഫുഡൊക്കെ പൊറത്ത്ന്ന് വാങ്ങാണ് കൊറേയൊക്കെ കൊറച്ച്
കൊറ ആഹ് ആഹ്
കൊറച്ചംസൊക്കെ വീട്ടില് ഇണ്ടാക്ക്ണണ്ട് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എല്ലാം കൂടി മഴ ആയോണ്ടെയ്
ആഹ് പറ്റും ആഹ് ആഹ് അപ്പൊ ഉച്ചക്കപ്പൊ എന്ത് ഉച്ചക്കപ്പൊ ഫുഡ് എന്തയ്ക്കും നെയ് ചോറ് എന്തായ്ക്കും
ഉച്ചക്ക് ബിരിയാണിണ്ട് മന്തിണ്ട് പിന്നെ ചിക്കൻ ബീഫ്
ആഹ് മന്തി അപ്പൊ എന്താ വീട്ടിൽ വെക്കണ എന്ത് വിഭവാണ് വീട്ടി
വീട്ടില് ബിരിയാണി വെക്ക്ണ്ട് പിന്നെ ചിക്കൻ പൊരി ക്ക ബീഫ് ഫ്രൈ ഇണ്ടാക്ക പിന്നെ അങ്ങനെ ചെറിയ കാട മുട്ടനോട് റോസ്റ്റ് ആക്കീട്ട്
ആഹ് ആഹ് അപ്പൊ എത്ര പേര് വര്ന്ണ്ട് അവിടെന്ന്
അവര് നുപ്പത് സംതിങ് ഉം മുപ്പതും ചില്ല ഏഹ് കുട്ടികളൊക്കെ എക്സ്ട്രാ ണ്ടാവും
ആഹ് ആഹ് ആഹ് ആഹ്
വല്യ ആൾക്കാര് നുപ്പത് ഇണ്ടാവുംന്നറഞ്ഞു പിന്നെ ഇപ്പൊ ഇന്ന് സ്കൂളൊന്നും സ്കൂളൊന്നും ഇല്ലാത്ത ദിവസായോണ്ട് കുഞ്ഞുങ്ങളൊക്കെ ചെൽപ്പോ ണ്ടാവോല്ലോ ആഹ് അപ്പമ്മള് ആളെ എണ്ണം ഏറെട്ക്കണല്ലോ പിന്നെ ഇവിടെ ഞങ്ങള് വല്യ ഫാമിലിയാണ് അ അപ്പൊ അത്യാവശ്യം ആള് ഇവടീണ്ട് ആഹ് നൂറ് നൂറ്റൻപത് ആള് ക്കെള്ള പരിവാടിയാണ്
അയ്ന് വരുന്നവര് കൊറച്ചായാലും കൂടുമ്പോ അമ്മള് കുറയൂലല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് വല്യ ഫാമിലി ആവുമ്പോ
ഗംഭീര പരിവാടി ആയിക്കോല്ലോ കല്യാണത്തിന് ഇതിന്റീം എരട്ടി എരട്ടി എരട്ടി
ആഹ് കല്യാണം പിന്നെ നോക്കണ്ട അത് വല്യ പരിവാടി ആവും ഉം അപ്പൊ അയിന്റെ പ്രിപ്പറേഷനൻലാ
അപ്പൊ ഈ കല്യാണത്തിന് ന്ന് പറയുമ്പോല്ലേ ഈ എത്ര ദൂസത്തെ പരിവാടിയ്ണ്ടാവും അതായത് മൈലാഞ്ചി ഇടല് അങ്ങനെയ
ആഹ് ഇപ്പൊ ആദ്യൊക്കെ രണ്ട് ദിവ സൊ ഉള്ളോനോ ഇപ്പം നാലൂസം അഞ്ചൂസൊക്കെ ആയിട്ട്ണ്ട് ചെറിയ റിയ പരിപാടികളെ ഷൂട്ടിങ്ങുതൊക്കെ ആയിട്ട് ഇപ്പം ഗ്രൂ ബ്രൈ ടു ബി അങ്ങനെ ഓരോ പരമമായി ഏഹ് മെഹന്തി അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടും മൂന്നും ദിവസൊക്കെണ്ടാവും വെല്യ പരിവാടിയൊന്നും ഇല്ലെങ്കിലും ഉം രണ്ടാേ അത് എന്തായാലും ഇണ്ടാവും എല്ലാരും കൂടിയ്ട്ട്ള്ള പരിവാടിന്നെ ഇണ്ടാവും രണ്ടാേസം പിന്നെ ഹ് പൊർത്തൊക്കെ പോയിട്ടാണ്ലാെ ഇപ്പൊ ഷൂട്ടിങ്ങൊക്കെ ചെയ്യല് കുട്ടിയേള് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടീട്ട് കസിൻസൊക്കെ കോയിട്ട്
ആഹ് ഒറ്റെ സേവ് ദ ഡേറ്റെല്ലേ
സേവ് ദ ഡേറ്റും പിന്നെ ബ്രൈറ്റുബി അങ്ങനെയൊക്കെ ആയിട്ട്
അത് ശരിയന്നെ നമ്മടെ കാലത്ത് അങ്ങനൊന്നും ഉണ്ടായിന്നത്
ഇല്ലൈ അമ്മള കാലത്ത് തലേന്ന് കാെറച്ചാള് കൂടും തലേന്ന് വൈകുന്നേരം ക്ക കൊറച്ചാളൊന്ന് കൂടും പിന്നെ പിറ്റേന്നാണ് കാര്യായിട്ട് പരിവാടി ഇണ്ടാവാ ഇപ്പം കല്യാണ ദിവസ് കല്യാണ ദിവസ് സ് വല്യാ ഐറ്റം പരിപടിയൊന്നും ഇണ്ടാവൂല ഇപ്പാെ ഒക്കെ മുന്നേ കഴിഞ്ഞ്ട്ട്ണ്ടാവും ഇപ്പൊക്കൈന് ഷൂട്ടിങ്ങല്ലേ കാര്യയിട്ട് അല്ലാതാെന്നും ഇല്ലല്ലോ ഫോട്ടോഷൂട്ടാന്നേ
ഫോട്ടോഷൂട്ട് ആഹ് ഹ ഹ
കൂടുതൽല് ക്യാഷ് കളയണത് ആഹ് കാര്യത്തിനാണ് ഇപ്പോ
ആഹ് എന്തെ എന്താലേ നമ്മതെന്നെ വീ നമ്മടെ കന്യാസന്റെ തന്നെ വീട് ട് ഞങ്ങൾടെ വെല്യാണത്തിന്റ വീഡിയോ ഉണ്ടായില്ല കൊറച്ച് ഫോട്ടോ
ഞങ്ങ് ഞങ്ങളെ കല്യാൺത്തിനും അങ്ങനും അന്നും ഇല്ല അന്ന് ചങ്ങളെ വീട്ട്ല് ചെറിയൊര്ക്യാമറ ഇണ്ടായിന് വണ്ട് ഫിലിമാെക്കെ ഇട്ട്ട്ട് ഇള്ള ക്യാമറ ഇണ്ടല്ലോ അത് ഇണ്ടായിരുന്നു അതില് അമ്മള് ഫിലിംമ്വായിട്ട് പിന്നെ കൈകിച്ച് ആൽബൊക്കെ ആക്കിട്ട് അങ്ങനെ
ആഹ് നിങ്ങളെപ്പ ആൽബും ഉണ്ടാേ വീട്ടില് ഇണ്ടോ ആൽബും ഉണ്ടാേ കല്യാണ
അതൊക്കെ കാെറേ ക് കേടി കീറി അങ്ങനെ മറ്റേ ഒരുമാതിരി ആയി പോയിണഅന്നാെൻ ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്യല്ലോ അന്ന് ഫോട്ടോ കെഴ്കിയാ അങ്ങട്ട് മറ്റേ കവർല്ട്ട് തെര്യല്ലെ ചെയ്യാ ആൽബത്തില് അതൊക്കെ കറ പുട്ച്ചിട്ടും പിന്നെ ഇപ്പം കൊറച്ച് മാേൻ കണ്ടൈന്റെ ഏഷള്ളത് നല്ല സാധങ്ങള് സ്കാൻ ചെയ്ത്ട്ടൊക്കെ കൊറെ എക്കെ റെഡിയാക്കി ഉം കൊർച്ചൊക്കെ കിട്ടിയിട്ട്ണ്ട് ഉം കൊറെ പിന്നെ അന്നഅങ്ങനെ ഇന്റെ കല്യാണം കഴിഞ്ഞ്ട്ട് ഇരുവത്തിനാല്
ഇരുവത്നാല് ആഹ് ആഹ് എന്നാലും നമക്കെക്ക് ഇത് നോക്കാലോ ആൽബും ഇണ്ടെങ്കിലേ ആൽബും ഇണ്ടെങ്കി നമുക്ക്
ഓ ആഹ് ഇപ്പൊ പിന്നൊക്ക ഫോൺലൊക്കെ വെ തെ ലാപ്പിലൊക്കെ കേറ്റിവെച്ച്ണ്ട് കൊറച്ച് കിട്ടിയതൊക്കെ അന്ന് വെല്യ ഫോം ക്യാമറയും ഇതൊന്നും ഇല്യ ഇല്ലല്ലോ
ആഹ്
മൊബൈലൊക്കെ ഇട്ത്ത്ട്ട് ലാപ്പിലൊക്കെ കേറ്റി വെച്ചാ പിന്നെ വെല്ലാതെ പോവൂലല്ലോ നമ്മള് ഡ്രൈവിലൊക്കെ കേറ്റി വെച്ചാല്
ഞങ്ങള്
അങ്ങനെയെക്കെ ഈ ഉം
ഞങ്ങള ഡെെഡി ഉണ്ട് പക്ഷെ ആൽബും ലിപ്പും ഇപ്പത് ക്യാമറമേൻ വിളിച്ചോണ്ടിരിക്ക്ണേണ് ഇത്രം വർഷോ ആയില്ലേ ഞാൻ ആൽബം ഓക്കീട്ട്ല്യ ഏക്കട
അഇപ്പൈന് പെൻഡ്രൈവിലും ഉം ഇപ്പം പെൻഡ്രൈവിലൊക്കെ ആക്കിട്ട് തെര്യാണല്ലോ ചെയ്യാ ആൽബാക്കാനൊക്കെ നല്ല ചെലവാണ് ഉം ഇപ്പൊ പെൺട്രൈവില് ആക്കിട്ട് തെര്യാ ഇമ്മടെ ആൽബം ആക്കണംന്ന്ണ്ടെങ്കില് അമ്മക്ക് ചെയ്യാ പറയാ ക്ഷെ നല്ല ചെിലവാണ് ഇപ്പം ആങ്ങളേന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേപോലെ പെൺഡ്രൈവിലാക്കിയിട്ട് തന്ന്ക്കാണ് അപ്പം ഞാൻ ചോയിച്ചു ഇത് ആൽബാക്കണ്ടേന്ന് ചോയിച്ചു അവൻ പറ ആങ്ങളെനോട് അപ്പൊൻ പറഞ്ഞു പത്ത് നാല്പ്പത്തയ്യായിറം റുപ്യ വേണം, അന്റെൽ ഇണ്ടോ കൊടുക്ക ക്കാൻ ചോയ്ച്ചു അപ്പൊ ഞാൻ നമ്മുക്ക് കാണല്ലെ വേണ്ടു പക്ഷെ ഉം കമ്പ്യൂട്ടറലും ലാപ്പിലൊക്കെ കേട്ട് പെൺട്രൈവൽ ആയാ തന്നെ പോവുല്ല പിന്നെ ലാ പ്പിലൊക്കെ ഇട്ട് കണ്ടാൽ മതിയല്ലോ, ലാപ്പില് കയറ്റിക്കെക്കെ ചെയ്യാല് അവിടെണ്ടാവും കുറെയൊക്കെ
ആഹ് ആഹ്
ആൽബാക്കി വെച്ചാല് ഇങ്ങനെ മറച്ച് നോക്കാം, അതൊരു വേറെ രസാണ് ഇപ്പത്തെ ആൽബഒന്നും കേടു വരൂല്ല അല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ ഇതല്ലേ, ഉം ആ എത്ര കാലം കഴിഞ്ഞാലും ഒന്നും ആവൂല, പഴേ മോഡലല്ലല്ലോ പഴയ മോടല ആ, പറ്റി പിടിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല
ചെയ്യാൻ പറ്റൂലാ, അ അ ആഹ്
അതത്രെ അന്നത്രെ പുരോഗമനേ ഉള്ളൂനൂ പറഞ്ഞിട്ട് കാര്യല്ല, സംവിധാനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ദിവസവും കൂടി വരല്ലേ സൗകര്യങ്ങളും, അപ്പൊ ഏറ്റവും കൂടുതൽ ചെലവ് വരുണത് അയി നാ ണെന്ന് പറയാ ഫോട്ടോഷൂട്ടിന് അപ്പൊ അത് മാത്രല്ല മ റ്റേ കാര്യങ്ങൾക്കൊക്കെ അങ്ങനന്നെ, ഇഞ്ഞിപ്പോ ഒരു പ്രഗ്നന്റ് ആയ എത്ര ഷൂട്ടാണ്.
ആഹ് അത് എന്നെ ന്ന്ണ്
രണ്ടു മാസം, മൂന്ന് മാസം, അഞ്ചു മാസം, ഏഴു മാസം ആഹ് ആഹ് പിന്നെ മോം ടു ബി, മറ്റെത്ന്ന് പറഞ്ഞിട്ട് ഒമ്പത് മാസം പ്രസവം വരെ ഷൂട്ടല്ലേ, അത് കഴിഞ്ഞാല് പിന്നിം അങ്ങന്നെയാണ്
ആ കൊച്ച ജനചിട്ട് ഒന്നാമ അല്ലെ കൊചി തുപോലെ തന്നെ ഒരേ ഫോട്ടോ എടുത്ത് ഇങ്ങന ഇടൽ അത് ആ ഞങ്ങളടൽ അങ്ങനെ ആ സ്റ്റാറ്റസ് കിട്ടുക, കൊച്ചിന്റെ ഫോട്ടോ കാണിക്കുവാ
ഉം പിന്നെ ഏ ചാനലൊക്കെ ഉള്ളോണ്ട് പിന്നെ പറയേ വേണ്ട
ഇപ്പൊ മീഡിയക്കാര് ഏറ്റെടുത്തണല്ലോ, ആഹ് മീഡിയയിലും വന്നാ പറഞ്ഞേ നമ്മ അതിൽ
അതുകൊണ്ടൊരു ആ പൈസക്ക് ചെിലവാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർക്ക് ആ ജോബ് കിട്ടിണ്ട്ട്ടോ ആ എഡിറ്റിങ്ങിലും ഉ ഷൂട്ടിലൊക്കെ ആയിട്ട് ട്ടെ ഒരുപാട് ആൾക്കാർക്ക് അതൊരു ബിസിനസാണ് ഇപ്പോ ഒരുപാട് കുട്ടികൾ ആ ആ മേഖല പഠിച്ച ഇറങ്ങുണ്ടല്ലോ ഇപ്പൊ വീഡിയോ ഷൂട്ട് ട്ടിങ്, എഡിറ്റിങ് ആഹ് നല്ല ഫീൽഡാണ്, കാലം മാർണേയ്ന് അനുസരിച്ച് ജോലി കൂടുന്ന് പറഞ്ഞനല്ലോ, ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുംചെ ക്കമാർ കുട്ടികൾക്കൊക്കെ പെൺകുട്ടികളും ആൺകുട്ടി കളൊക്കെ ഇറങ്ങുന്നുണ്ട്പ്പോ ആ ഭാഗത്ത്
ആഹ്, നല്ലൊരു വരുമാനം കിട്ടുവല്ലേ എന്ന് പറഞ്ഞ അവർക്ക്
ഉം എങ്ങനാ
ഉ ഇപ്പൊ അത്ങ്ങന ഓര ഇതാ ഇപ്പ പിള്ളേരെല്ലാം ഇങ്ങനെ ഷൂട്ടിംഗ എല്ലാം പഠിച്ചാല്ലേ അവർക്ക് വലിയൊരു ഭാവിയിലേക്ക് ക്ക്
ആഹ് ഇപ്പം ഇത് മാത്രല്ല എ എല്ലാ ഇഞ്ഞിപ്പൊരു ഒരു കട ഉദ്ഘാടനം ഉണ്ടെങ്കില് അതേപോലെ എന്ത് സംഗതിക്കും ഇപ്പൊ ഷൂട്ടാണല്ലോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് പരസ്യൊക്കെ അങ്ങനെയല്ലേ വരുന്നത്, പ്രമോഷൻ വീഡിയോ ഒക്കെ ആയിട്ടും അതൊക്കെ ഈ ചെയ്യണങ്കി ൽ ഇപ്പൊ കുട്ടികൾക്കെ അത് കഴിയുള്ളു ഇപ്പഴത്തെ മക്കൾക്ക് ആഹ ഉം അല്ലാത്ത പരസ്യങ്ങളൊന്നും ഇപ്പ ഇല്ലല്ലോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മള് സ്റ്റാറ്റസ ഉ
പിടിച്ചെടുക്കും ഞെ
ഉം അവർക്ക് അത് കഴിയാതല്ല കുഞ്ഞിലെ അത് ഇതിമലല്ലേ ഫോണിലല്ലേല്ലാ പരിപാടി ചെറിയ മക്കള് വരെ ഇത് ചെയ്തിണ്ട് ഇപ്പൊ പത്ത വയസും പന്ത്രട്ട വയസ്സും ഏല്ല ഇപ്പ ഇത്ങ്ങനെയാണ് ഇപ്പൊ സ്റ്റാറ്റസ് വീഡിയോ ആണ് മെയി പരസ്യം തന്നെ അങ്ങനെയാണ് വരുന്നത് ആ റീൽസ് ഇൻസ്റ്റാഗ്രാമ് അങ്ങനെയാണലപ്പോ പരസ്യ സ്യായിട്ട് വരുന്നത് അങ്ങനെ ഇൻസ്റ്റയില് കൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെക്കെ തന്നെയണല്ലോ അല്ലാതെപ്പോ ടി വി ഇതൊന്നും ആരും കാണണില്ലല്ലോ പൊതുവേ പഴയ സീരി അമ്മമാര ഉള്ളു ഇപ്പൊ വീട്ടിലൊക്കെ പിന്നെ സീരിയലും സിനിമയയുംക്കെ മക്കള് ടിവിയിൽ കാണുന്നത് മക്കൾക്കൊന്നും അതിനൊന്നും താല്പര്യമില്ല ഓൽക്ക് സമയവും ഇല്ല ഓൽക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരണല്ലോ ഇപ്പൊ
തീരണം ആ ആ ആ
ആ ഒന്നിന് ക്ഷമിക്കാള്ളൊരു ഇപ്പം ഒരു സീരിയല് കാണാണെങ്കിൽ ആ പത്ത് മിനിറ്റ് പരിപാടി ഉണ്ടാവുള്ളു അത് അരമണിക്കൂർ ഇരുന്ന് കാണണം
ആ സീരിയൽ അല്ലേ സീരിയല് പകുതിയും പരസ്യായിരിക്കും
ഇതിലൊക്കെ ബാക്കി പരസ്യണല്ലോ ഇണ്ടാവ ശെരിക്ക് കണ്ടിണ്ടെങ്കില് പത്ത് മിനിറ്റ്ണ്ട് ഇള്ള ടൈമേ ഇണ്ടാവൊള്ളൂ ആ ബാക്കി ഫുള്ള് സീരി ഏ പരസ്യാണ് ആ അപ്പൊ ഉം പണ്ട് മുത പണ്ട് ഈ ഫോണ് ഇല്ലാത്ത സൗകര്യം ഇല്ലാത്ത സമയത്ത് നമ്മുക്ക് അതൊക്കെ ഇരുന്ന് കാണാ ചെയ്യ അവിടന്ന് എണീറ്റ് പോവൂല്ലല്ലോ ആ അപ്പം ഇപ്പ ഈ ടിവിയിലൊന്നും പരസ്യം കാണാൻ ആരേം കിട്ടൂല ഇപ്പൊ കാണല് കുറവാണല്ലോ ടി വി തന്നെ എടുത്ത് പോയി
ആ ആ നല്ല കുറവാണ് ആ ആ ഞാനെ ഇപ്പോ വിളിക്കാട്ടാ ചായ കുടിച്ചിട്ട് ഹലോ ഹലോ